അലോ ചോറൊക്കെ ആവുന്നുള്ളു മ്മ്ഹ്
അതെ ആ ഇന്ന് ഞായറാഴ്ച്ചാണണല്ലോ എല്ലാരും ഉണ്ടാവൂല്ലേ വീട്ടില്
അതെ
ആ എന്തെന്നിട്ട് സ്പെഷ്യലായിട്ട് ഇണ്ടാക്കി
ചോറും മത്തൻക്കറിയും പിന്നെ വീട്രൂട്ട് ഉ
ഹേ ഏ ചിക്കനുമീനൊന്നുമില്ല
ചിക്കനും മീനൊന്നും ഇല്ല ചിക്കൻ തിന്നാൽ പിറ്റേസം പണിയാവും
ആന്തേ ഹിഹി
പേൽസിന്നോ പേൽസിന്റെ പ്രശ് പയൽസിന്റെ അസുഖുള്ളതുകൊണ്ടേ ഇപ്പൊ ഈ പ്രഗ്നന്റായസമയത്ത് ഏറെ എടങ്ങേറാന്ന്
അതേ
ഏ ഇപ്പം ഏ തേഴാമാസം സ്റ്റാട്ടായി മ് അങ്ങട്ട് ഞാൻ അങ്ങട്ട് വിളിക്കുനുള്ള ശ്രമ നട ട്ടായി അങ്ങട്ടെ വിളിക്കാള്ള സമയം കൊറേ കൊർ നീട്ടി തന്ന വെല്യാ ഉപകാരയിന്ന് പറയാം
ആഹ ആയിക്കോട്ടെ പിന്നെ ഉം ഉം വേറെ മക്കള്ണ്ടാ?
വേറെ വേറേ വ മൂത്താ ആള്ണ്ട് മോളാണ്.
ഏഹ്
മൂന്നര വയസ്സായിട്ടുള്ളൂ
ഏഹ് ഏ മൂന്നര ആയില്ലേ?
മൂന്നരായി അവള് അംഗലവാടി പോവുല കൊണ്ടയാക്കി ഇങ്ങോട്ടന്നെ വെരും അവള കൊണ്ടേയിരുത്തിയാല് ഉം ഏ അവ്ടെ കൊണ്ട ഇരിത്തിയാ കൊറച്ച് സമാധാനംണ്ടാവുല്ലേ
ആ കൊർച്ചേരത്തിന് ലേ
ആഹ്
അവിടെ അടുക്കളേൽക്ക് ഇങ്ങളൊറ്റക്കാ?
എല്ല ഏട്ടന്റെ ഭാര്യണ്ട്.
ആഹ മൂത്തച്ചി
മൂത്തച്ചി മുത്തച്ചിയൊക്കെണ്ട്
ഇങ്ങള് ഹസ്ബൻന്റിന്റെ വീട്ടിലോ അതോ ങ്ങളെ വീട്ടിലോ?
ആ ഹസ്ബൻന്റിന്റെ വീട്ടിൽ ടെറസിൻ്റെ മോള്ലാ
പട്ചോനേ ആയിമാന്നോന്നും ആയിമാന്നൊന്നും വിഴാന്നി കണ്ട ഈ മാസത്തില്
അല്ല അത് അങ്ങനെള്ള ടറസല്ല നീളത്തിലുള്ള മറ്റ മറ്റത് അങ്ങോട്ട് എറങ്ങണതില്ല അപ്പുർത്കൊക്കേ ഷീറ്റാണ്.
ആഹ അപ്പൊ പിന്നെ മഴൊന്നും പെയ്ത് ന്നന വഴുക്കുണ്ടാവൂലല്ലെ?
ഇപ്പൊ ഇന്ന് നല്ല വെയിലാണ് മഴയൊന്നുല്ല
ഏഹ് ഇന്ന്പടി കൊർച്ചൊക്കെ വെയില്ണ്ട്
വൈകുന്നേരം പ്രത്യേകിച്ച് വെയ്യയാണെങ്കി വൈകുന്നേരം
ആഹ് ഇവിടെന്നാലൊക്കെ പെരും മഴേനു ഇവിടെ മഴ പെയ്തിട്ടേ ഞങ്ങളിങ്ങനെ ഒരു കുന്ന് പ്രദേശത്താണ് എന്നിട്ട് ആഹ ന്നെട്ട് ഞങ്ങളെ ആ മേലൊരു തൊടിണ്ട് ട്ട് അയിന്റെ മേലെ റോഡ് അങ്ങനെയാണ് ഞങ്ങളേ അടീൽക്കും ഒരു തൊടിണ്ട് അടിൽ റോഡുംണ്ട്.
ങ്ങനത്തെ പെരെയേണ്ലേ അത് ഏകദേശം ഒരു ആറ് അഞ്ചര സെന്റ്ല്ലേണ്ടാവോള്ളൂ?
ആഹ് അഞ്ചര സേന്റ് ആഹ് അതന്നെ ഇന്നീട്ട് മെനിയാന്നില്ലേ ഏഹ് മെനിയാന്ന് പൊ ത് ഇടിഞ്ഞ് ചാടി
ഏഹ്
ആഹ് ഒരു പൊലർച്ചെ നാല് മണിക്ക്
ഹൗവു
ഇടിഞ് ചാടിപ്പ അവിടെ ഞങ്ങള് പേടിച്ച് സൗണ്ട് ണ്ട് വന്നപ്പെളേ
ഉം
എന്തോ ഭാഗ്യത്തിന് പെരൊന്നായിട്ടട്ട് പോയില്ല മേലൊരു പെരേണ്ടേ ഞങ്ങളെ വീട് പാർപ്പാണ് പക്ഷെ ഞങ്ങളെ മേ മേലൊരു ഷെഡ്ണ്ട് അത് വാർപ്പല്ല ആസ്പെറ്റോസ്റ്റ് ഇട്ട് ങ്ങാട്ട് അങ്ങനെ കല്ലേറ്റന്നെ പഠിത്ങ്ങാണ്ട് മേലെ ആസ്പറ്റോസട്ടത്. ഒരു റൂമും ഒരു കിച്ചണും ഒരു സിറ്റ് ഔട്ടുംള്ള റൂ ഷെഡ് അപ്പ അതെല്ലാംപാടാട് വേരാഞ്ഞത് വാഗ്യനെ ചെറുതായിട്ട് ഒന്ന്ങ്ങട് മണ്ണിടിഞ്ഞിട്ട്ള്ളു പ്പം എന്നിട്ടവടെ പണിക്കാര്ണ്ട്
ഏ അയ്ശരി അങ്ങനെ അവിടെ തെങ്ങൊക്കെണ്ടോ
തെങ്ങ് ഞ മേലെ തെങ് ഇല്ല പക്ഷെ ഞങ്ങളെ തൊടില് ഒരു തെങ്ങ്ണ്ട് അത് അടീത്തതിൽക്ക് അങ്ങട് ചാഞ്ഞ് നിക്ക
ഏ
അടു ആഹ് പെരേയ്മക്കെ പക്ഷെ അത് ഞങ്ങളെ തെങ്ങല്ല അത് ആഹ് പെരേക്കാരെ തെങ്ങാണ് അത് ഞങ്ങൾ ഓലോട് പറഞ്ഞ് കാ ടെക്കടെ വീശുമ്പൊ ഇത് എളകണെ കാണുമ്പോ ഞങ്ക് പേടിയാവുവേ തെങ്ങ് ആഹ് തീർന്ന് കഥ അവിട ആണെങ്കി വയറും പോവണ്ട് പോസ്റ്റുണ്ടേയ്
പോസ്റ്റ് ഒന്നായിട്ട് പണിയാവും
ആഹ് ഇവരോട് ഞങ്ങള് പറഞ്ഞ്ങ്ങനെ അവിടെ ഇങ്ങനെ ഒരു ഇത്ണ്ട് ഇങ്ങള് അത് മുറിച്ചാളി അറ്ഞ്ഞ് അപ്പൊ ഓലറ്ഞ്ഞ് ഞങ്ങക്കു ആകെ ഒരു തെങ്ങള്ളൂ അത് മുറിക്കാൻ പറ്റൂലാന്ന്
അതെ എന്നാത്ങ്ങനെ കെട്ടിപിട്ച്ചിരുന്നോട്ടെ
ആന്ന് ഒരു ചെറിയൊരു കുട്ടിയുണ്ടേയ് ഞങ്ങളെ ബാക്കിയെന്നാണ് പറഞ്ഞിട്ട് കാര്യല്ല കുട്ടീനാലോയ്ച്ചിട്ട് പറഞ്ഞതാണ് പക്ഷെ എന്താപ്പൊ ചെയ്യണെ ഇത് കാണണത് ഞങ്ങളാണ് കാ റ്റ് വീഷുബളേ തെങ്ങാണേയിട്ട് വളഞ്ഞു പോയും ചെയ്തിക്കണ് പെരമക്ക്
ഉം അതങ്ങനെയൊക്കൊയിട്ട് ഇനിയിപ്പ അടുത്താ ച്ചേ അടുത്ത ആഴ്ചയാണ് ചെക്കപ്പിന് പോവാള്ളത്
ഏ അവിടെ അടുത്തതന്നെ കാണിക്കണേ
ആഹ് ഇവിടെ അടുത്തന്നെ ജില്ലാ ആശുപത്രിയാ ആഹ് ഫസ്റ്റ്തെ ഡെലിറി സിസേറ്യനായി സിസേറ്യനാ ഇത് അതു അതെന്നെ അതുമക്കെന്നെ പോകാനാ ചാൻസ് കൂട്തൽ ബ്രീ ച്ചിന്ന പ്രശ്ന ഉള്ളതോണ്ടേ ഉം ഐ സ്കാനിങ്ങിൽ അങ്ങനെ പി നാലൂസം അവര് അവിടെ കെടുത്തുള്ളൂന്നാ അഞ്ചാമത്തോസം ഡിസ്ചാർജ് ചെയ്തു വലിയ പ്രശ്നം ഇല്ലന്നുണ്ടെങ്കില് ഇൻക്ക് ഇ ഇണ്ടായ പോലെ എന്റെ മോള് ഗർഭംണ്ടായിന്ന് പ്രസിക്കുന്ന സമയത്ത് വെരയല് വന്നീന്
ആഹ് അത് ഒരുവിധം ആൾക്കാർക്കൊക്കെ ഉണ്ടാവും ഔ ഞാനക്കൻ്റമ്മോ ഇക്കും അതന്നെര്ന്നു
അതാവുമ്പോ കൊറെേ നീട്ടി കിട്ടു അങ്ങനത്തൊക്കെണ്ടായ ഹോ ഹ്പിറ്റലൽ കെട്ക്കണെ തീരെ ഇഷ്ട്ടല്ല്യത്തളാണ് ഞാൻ
ആഹ് ഞാനില്ല്യേ ഞാന് ഏഴ് കഴിഞ്ഞൂടുമ്പോ പ്രസോയിച്ചു
ഏ എൻ്റെ മൂത്തച്ചീൻ്റെ പറ മൂത്തച്ചീൻ്റെ പോലെയാണല്ലോ ഇങ്ങളെ ഡെലിവറി
ആന്ന് ഏഴ് കഴിഞ്ഞുടുമ്പാട്ട് മറ്റെത് പോയി ലീക്കിങ് ആയി വെള്ളം അങ്ങനെ അഡ്മിറ്റായി അതും കോഴിക്കോട് മെഡിക്കൽ കോളേജില് ആർക്കും വരാനും പറ്റൂല കേറാനും പറ്റ പറ്റൂല കാണാനും പറ്റൂല്ല കോവിഡ്ഡില്ല്യ ഭാഗ്യത്തിന്
ആഹ്
ഇബനിപ്പൊ രണ്ടര വയസ്സായിട്ടുള്ളു കയിഞ്ഞൊല്ല അല്ല അയിന്റെ മുമ്പത്തെ കൊല്ലം ആഹ് ങ്ങള് ഇങ്ങള് പ്ര സൊയ്ച്ച സമയത്ത് ഏകദേശൊക്കെ ആഹ് സമയാവൂലെ
ആഹ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവളെ പ്രസയി ച്ച് മോളെ പ്രസോയിച്ചത്
ആഹ് ഇരുപത്തി മൂന്നിലോ അപ്പൊ ഇരുപത്തി നാലിലാ ഇരുപത്തി നാല് ലാസ്റ്റിക്ക്
ഏഹ്
അങ്ങനിട്ടോ ഒരു മാസം അവിടെ നിന്ന്. തൂക്കിലഞ്ഞിട്ടേ പ്രസവം വരെ ഒരാഴ്ച നിന്ന്- അല്ല രണ്ടാഴ്ച അത് കഴിഞ്ഞ് പ്രസവ സിസേറിയൻ ചെയ്ത്
ഓ അതേലെ എന്നാലും അതൊരു പ്രശ്- പ്രസവാവോന്നു വിചാരിച്ചിട്ട് പിന്നെ ലാസ്റ്റിക്ക് സിസേറിയൻ ആയില്ലേ
ആഹ് ഒലു വരെ കൊറെ വെയിറ്റ് ചെയ്ത് നോക്കി പിന്നെ ലീ വെള്ളം പോവല്ലേ അപ്പൊ അയിന്റുള്ളില് വെള്ളല്ലാഞ്ഞാ പ്രശ്നാവും മൂവ്മെന്റ് ഇല്ലാർഞ്ഞ്
ഉം
അങ്ങനാണ്ട് അതാട് കഴിഞ്ഞു അതുകൊണ്ട് ഒരു വേദനിം ഒന്നും അർഞ്ഞീല്ല സിസേറിയന്റെ വേദന അറിഞ്ഞ്
ഇതില് നിർത്താനാണ് ഇന്റെ പ്ലാന്
അയെന്നെ നല്ലെ
ഏഹ് ഉം ഏഹ് കയ്യൂല ഇപ്പത്തെ അവസ്ഥ വെച്ച് നോക്കാ ചോര ഒരുപാട് വാണം പിന്നെ കുട്ടി ഒരു കുട്ടിയായി വരുമ്പേ നല്ല ബ്ലഡ് അത്യാവശ്യം നമ്മളെ ശരീരത്ത്ന്ന് പോവ്ണ്ട് ഒര് മന്സപ്പണ്ടായി വരുമ്പോ ആഹ് എന്തായാലും നല്ലോം ഇതൊക്കെ വര്ന്ണ്ട് പിന്നെ അത് കൊറച്ച് കാലം കയുമ്പോ ബ്ലഡ് ഓഹ് പിന്നെ നിർ- ത്തുമ്പോ പിന്നെ നല്ല കെയറിങ്ങ് വാണം
ഉം പെരെ പോവുലേ
ഭർത്താവ് ഇവടെ കെട്ക്കാനവറ ഉം നോക്കാനാള്ണ്ടാവണം എന്നർഞ്ഞ് ഞാർഞ്ഞ് നാലോസം കഴിഞ്ഞ് അഞ്ചീസം ആഹ് എന്തായാലും അന്ന് അന്ന് ഏഹ് ഡിസ്ചാർജ് ചെയത അ ഇപ്പ തന്നെ എണ്ണ ഭക്ഷൺ തൊടാ പറ്റൂല്ലാന്നാണ്
ആഹ് ആഹ്
ആഹ് എരിവും പുളിം ഇതൊ ഒക്കെ അടക്കി നാവടക്കി വെക്കെണ്ടി വരും ഏഹ് ഓരൊക്കെ തിന്നുമ്പോ നമ്മള് മേലോ ട്ടോക്കി ഇരിക്കെണ്ടി വരും ഇല്ല്യാ അതാണ് അയ്യോ പിന്നേന്നർഞ്ഞാ ഇന്ക്ക് പ്രൈവറ്റ്ലായ്ര്ന്ന സമയത്ത് വള്ളം ചോയിച്ചിട്ട് തരാത്ത സിസ്റ്റർമാരടക്കണ്ടേരുന്നു ഉം ആഹ് തൊണ്ടാട്ന്ന് വരണ്ട്ട്ട് ഇപ്പ മര് ച്ചും ന്ന്ള്ള നെലക്കേയ്ക്ക്ണ് തൊള്ളേല് വെള്ളെല്ലാഞ്ഞിട്ടെ ഒരു നേ റ്റം അമ്മള് വെള്ളം കുടിക്ക്ണെല്ലേ വള്ളം തൊള്ളേല് ഇല്ലാഞ്ഞിട്ട് ഇപ്പം തരാം പറ്റൂല്ല ചോര ഇതാവും ചോരെർദിക്കും മറ്റാവുന്നൊക്കെ പറഞ്ഞ് പേട്പ്പിച്ചാ
ഏഹ്
കഴിഞ്ഞപാടെ വെള്ളം ചോയിച്ച ഞാന്
ആഹ് അയിന്റെ ബാക്കില് എന്തേലുണ്ടാവേ
ഉം അതെ
അമ്മള്പ്പോ സിസേറിയൻ കഴിഞ്ഞാലും ആദ്യം തന്നെ അങ്ങട് ചോറ്ന്നൂല്ലല്ലോ ആദ്യ ഒരു ഗ്ലാസ് വെള്ളം ഒര് സ് പൂണ് വെള്ളം അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ ടെസ്റ്റെയ്ത് ടെസ്റ്റെയ്തല്ലേ അമ്മള് കഴിക്ക്യാ
അഹ് ശരിയാ ഇത് ബ്രെഡും ഉം ബ്രെഡ് ബ്രെഡും ബെണ്ണൊക്കെ തന്ന് ആ ആളെ വെശ്പ്പ് മാറൂല്ലല്ലോ
ഇല്ലാ അന്നേര്ത്താണെ പെരും വെശ്പ്പാവും ഇതാട്ട് പോവെ പോയില്ലേ വയറ് കാലിയാവൂലേ പിന്നെ അമ്മളൊന്നും തിന്നൂല്ലല്ലോ ആ സമയത്ത് ഞാനേ ഏഹ് സിസേറിയന് പോയപ്പോ നെയ്ച്ചോറ്ന്നാ പോയത്
ഉം
ഉം സ്കാനിങ് കഴിഞ്ഞ് അയിന്റെ റിസൾട്ട് കി ട്ടി പക്ഷേ ഡോക്ടറത് നോക്കിയപ്പോത്തിനി ഇവടെ ഫുഡയ്ച്ച് ഞാന് സ്കാനിങ്ങില് ഉം അതും നെയ്ച്ചോറ് ഇന്നിട്ട് സ്കാനിങ്ങില് ആണെങ്കില് ഞാൻ ഫുഡഴ്ച്ച് ഇന്നോട് പറഞ്ഞു ഇയ്യൊന്നാട്ട് വാർഞ്ഞ് അപ്പം ഞാൻ ചെന്ന് അപ്പം ഇന്നോടോയ്ച്ച് ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ലല്ലോയ്ച്ച് ഞാ പറ്ഞ്ഞു തിന്ന്ക്ക്ണർഞ്ഞ് നമ്മള് വേം വന്ന് തിന്നൊല്ലോ വെശ്ക്ക്മ്പോ ആ സമയം നല്ല വെശ് പ്പ്ള്ള സമയല്ലേ പ്രഗ്നൻസില് ഈ മെ ട് ആഹ് ന്നർഞ്ഞ് ഇന്നോട് അപ്പം പിന്നിം രണ്ട് രണ്ടര മണിക്കൂറ് പിന്നിം ആടെ വെയറ്റിങ്ങിലായി അവടെ വെയ്റ്റ് അപ്പോ റ്റിന് ത് ങ്ങനെ വന്ന് നോക്കാണേ മിടിപ്പ്ണ്ടോന്നേയ് കാ സ്കാനിങ്ങില് മൂവ്മെന്റ് ഇല്ലാന്ന് പറഞ്ഞതല്ലേ
ഏഹ് ഇത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ടൊരു ടാസ് ക്ക്‌ണ്ട് പറഞ് ന്നറഞ്ഞ് അതെന്താ സംഭവം ന്ക്ക് ഇപ്പളും മനസ്സ്
ഏഹ്
ന്നട്ട് ഇങ്ങളെപ്പളാന്നട്ട് ചോറ്ന്നാ
ഞാൻ ഇപ്പം ഇതായിട്ടുണ്ടാവും ചൂടുള്ള ചോറല്ലേ കൊറച്ചും കൂടേയ് ചൂടാറാതെ ന്നായിക്കോട്ടേ
അഹ്
ഞാൻ നമ്പറ് വാട്സപ്പ് ചെയ്യണ്ട്